കേക്കത്തില്ലേ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തെല്ലാം?
ആഹ് എനിക്ക് സുഖാണ് നിങ്ങൾക്കോ?
സുഖായിട്ട് പോകുന്നു മഴയൊക്കെ ഉണ്ടോ?
ഇല്ല ഇപ്പ ഇല്ല ദേ കുറച്ച് നേരത്തെ മുമ്പുണ്ടായിരുന്നല്ലോ മഴ അവിടെയോ?
ഇവിടെ ഏഹ് മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ തുടങ്ങി ഭയങ്കര മഴ
ഏ ഇവിടെ ഇപ്പൊ ഇല്ല നല്ല നല്ല പോലെ ഇടിയും മ ഇടിയൊക്കെ ഉണ്ടായിരുന്നു
ആഹ് അതെ ഇപ്പൊ കുറച്ച് കുറഞ്ഞ് നിക്കുന്നു നേരത്തെ നല്ല മഴയാരുന്നു കറണ്ടൊക്കെ പോയിട്ട്
ആഹ് ഇവിടെയും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് നേരം മുമ്പ് വന്നിട്ടുള്ളൂ
വന്നിട്ടുള്ളൂ അല്ലേ സൗ സൗണ്ട് എന്തു പറ്റി അസുഖം എന്തേലും ആണോ? മഴേടെ ചുമയുണ്ടല്ലേ ഇവിടെ എല്ലാർക്കും ഇത് തന്നെയ പ്രശ്നം
മയല്ലേ ഉം ക്ലാസ്സിനൊക്കെ പോകുന്നോണ്ട് മയൊക്കെ കൊള്ളുന്നൊണ്ടാണ് ഉം അത് കൊണ്ട് പഠിക്കാണല്ലേ ആഹ് പഠിക്കാണ്
പഠിക്കാണ് ആ ശരി ശരി പിന്നെ എന്ത് എന്താ പഠിക്കുന്നേ?
ഞാൻ ഡിഗ്രി പഠിക്കാണ് ഡിഗ്രി പഠിക്ക്ണ് നിങ്ങളോ? ഏതാണ് എടുത്തിരിക്കുന്നെ? ബിഎ പഠിത്തം കഴിഞ്ഞു ഞാൻ ബി എ പൊളിറ്റിക്സ്
പൊളിറ്റിക്സോ ഞാന് പഠിത്തൊക്കെ കഴിഞ്ഞു ജോലി ആയിരുന്നു
ഓ ജോലി ആയി ഇപ്പൊ ജോലി ചെയ്യാ
ജോലി ആയിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പം യുദ്ധായപ്പൊ നാട്ടിലേക്ക് വന്നു
ഓ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതാ?
ആ കേക്കാമയേ
കേക്കാൻ വയ്യടോ ഓ കേക്ക്ണ്ട് കേക്കണ്ട് ഛായ കുടിച്ചോ?
ഛായ കുടിച്ചിട്ടില്ല കുറച്ച് വൈകിയാണ് ഉച്ചഭക്ഷണം കഴിച്ചത് അപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഛായ കുടിക്കാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുന്നു കറണ്ട് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കൊറച്ച് ചടപ്പായിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഏഹ് പൊ ഇവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഛായ കുടിക്കാം എന്നുള്ള രീതിക്ക് നോമ്പ് ഉണ്ടായിരുന്നല്ലോ ഇല്ലല്ല ആക്കണം ആഹ് ഇന്ന് നോമ്പല്ലായിരുന്നോ? ഇന്ന് നോമ്പ് മുഹറത്തിന്റെ നോമ്പ്
ആഹ് വീട്ടില് ഉമ്മൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു
അതെ അതെ അപ്പൊ അതിന്റൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നിന്നു. ഞാ എനിക്കിണ്ടായിരുന്നില്ല വീട്ടിലുണ്ട് ഇല്ലല്ല എനിക്ക്‌ ഇണ്ടായിരുന്നില്ല എടുക്കാൻ പറ്റില്ലായിരുന്നു.
ആഹ് എനിക്കതന്നായിരുന്നു മൻ
ആഹ അതെ അതെ ഇവിടെ ഉമ്മക്കും വാപ്പക്കും ഉണ്ട്
എൻ്റെ വീട്ടിലെ വാപ്പ കുറച്ച് ഏജ് ഉള്ളതായതുകൊണ്ട്.
എടുത്തില്ലേ ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ.
ആ ആരോഗ്യ പ്രശ്നം ഉണ്ടാവോണ്ട്.
ഉ അതെ എ ഛായ അതോണ്ട് അമ്. സത്യം പറഞ്ഞ ഛായ ഇനി നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ ഇങ്ങ് നോമ്പ് തുറക്കുമ്പോ ഇടും.
ഉമ്മാന്റെ കൂടെ കുടിക്കഴിക്കുംലേ
ഉം അതെ അതാവുമ്പം നമുക്ക് ജോലി ചെയണ്ടല്ലോ?
ആഹ്
അതെ ക ചില നേരത്തെ നമുക്ക് ഈ മഴയൊക്കെ ആകവുമ്പോഴേ ഒന്നിനും തോന്നില്ല ഒരു ഭയങ്കര മടിയാ ഒന്നും ചെയ്യാൻ തോന്നില്ല.
ഉം
ചില നേരത്ത് ഈ എന്തെങ്കിലും കഴിക്കാൻ തോന്നും അപ്പൊ ഈ മഴയ സമയത്ത് കട്ടൻ. കട്ടൻ ചായ കപ്പ അത്ക്ക
ആഹ് അതന്നെ എല്ലാടെയും അവസ്ഥ മഴയാവുമ്പോ എന്തേലൊക്കെ തിന്നാൻ തോന്നുന്നു നമുക്ക്.
തോന്നും അതെ പക്ഷെ ചെയ്യാൻ തോന്നില്ല പുറത്തു പോയി ആഹ് വണ്ടി എടുത്ത് പോയാ ഓക്കെ കസിൻസിനൊപ്പം ഓക്കെ
ആഹ് അതൊക്കെ നല്ലരസയിരിക്കലോ ഞങ്ങളൊക്കെ പോവാറുണ്ട് ഇങ്ങനെ.
പക്ഷെ മഴയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും എടുത്തിടാൻ പറഞ്ഞാൽ ചെയ്യില്ല പോ തും ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടവാ നിങ്ങളും അങ്ങനെയാണോ
ആഹ് ടഞ്ചര് ആയിട്ട് ഇങ്ങനെ വണ്ടി എടുത്ത് പോ മ
ആഹ് ഇവിടെ ഉമ്മായും എന്നെ എപ്പോഴും വഴക്ക് പറയ്ണ അതിനാ. പുറത്ത് കറങ്ങാൻ മാത്രം നോക്ക് അതെ അതെ പനി പിടിച്ചാ എനിക്ക് മാറൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ അപ്പൊ അതിന്റെയൊക്കെ ഇതില് ഉം ഇപ്പൊ തൊണ്ടവേദന ഈ നമ്മൾ ഈ പുറത്തിറങ്ങി മഴ കാണാ ഇരിക്കുമ്പോ ഇതിന്റെ ചാറ്റലടിക്കും. മുഖത്തോട്ടെ
ആഹ് വണ്ടിമ്മ പോകുമ്പോം മുഖത്
അതെ നല്ല ഇത് വരെ തൊണ്ട ഭാഗത്ത് അടിക്കുന്ന നമുക്ക്ത് പെട്ടന്ന് മനസ്സിലാവത്തില്ല. നല്ല രീതിക്ക് നമുക്ക് അടിച് കേറും പിന്നെ ഇനി പഠനം ഇത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നെ
ഇത് തുടർച്ച ആയിട്ട് ഇതിൻ്റെ ഹയർസ്റ്റഡീസ് നോക്കണം
അതെ
ആഹ്
ഇത് കഴിഞ്ഞാ പിന്നെ എന്താ ഈ പൊളിറ്റിക്സിന്റെ ഇത് പഠിച്ചാ നമു എന്താണ് എങ്ങനത്തെ ജോബ് അങ്ങനെ
അത് എൽ എൽ ബി ഒക്കെ വക്കീല്
വക്കില്ല ആഹ് ഏഹ് എന്റെ എന്റെ സഹോദരി വക്കീലാണ് അപ്പൊ അവളും ഇതുപോലെ ആയിരുന്നു. പക്ഷെ അവള് പഠിച്ചത് എന്താ എങ്ങനെയാണ് ഡിഗ്രി പഠിച്ചു എങ്ങനെയാന്ന്റിയില്ല അവള്
ഡിഗ്രി എടുക്കുന്നുട് പ്ലസ് ടു കൈ പൊളിറ്റിക്ടുത്തിട്ടുണ്ട് എൽ എൽ ബി
ആഹ് അത് തന്നെ അങ്ങനെയ എടുത്തെ അതായത് പ്ലസ് ടു കഴിഞ്ഞ ഒ തന്നെ എ ൽ ബി ലേക്ക് പോയി
ആഹ് എനിക്ക് പോളിറ്റിക്സിനോട് താല്പര്യം ഇല്ലായിരുന്നു ഞാൻ പെട്ടു പോയതായിരുന്നു ആഹ് ഒരു കോളേജില് ആഹ് എനിക്ക്
പഠിക്കാൻ
ബുദ്ധിമുട്ട് രാഷ്ട്രം കാര്യങ്ങളല്ലേ അപ്പോ കുറച്ച് എനിക്ക് അതില് ഹിസ്റ്ററി ഇല്ല ചരിത്രവശം രാഷ്ട്രീമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതി ല് എനിക്ക് താല്പര്യമില്ല
അപ്പൊ പരീക്ഷയൊക്കെ വരാമ്പോ നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ
നല്ലപോലെ ബുദ്ധിമു ആ അങ്ങനെയൊന്നുല്ല പഠിച്ചെടുക്കണം
തെരഞ്ഞെടുക്കുമ്പോ നോക്കി തെരഞ്ഞെടുക്ക നമുക്ക് അതനുസരിച്ചിട്ടുള്ളേ നമുക്ക് ഇഷ്ടപ്പെട്ടാ കാരണം വച്ചാ ഞാൻ പഠിച്ചത് ബി ബി എ ണ്
അതൊക്കെ നല്ല കോഴ്സല്ലേ
അതെ ബി ബി എ ഞാൻ എയർപോർട്ട് മാനേജ്മെന്റായിയിരുന്നു പഠിച്ചേ
ഉം അടിപൊളി നല്ല കോഴ്സാണ് ഓക്കേ എന്നിട്ട് അതന്നല്ലെ ജോബ് ചെയ്തത്
അത് ഞാന് പഠിച്ചു കഴിയുംമുന്നേ എനിക്ക് ജോലി കിട്ടി
എവിടെ
അവിടെ ഇവിടെ ഞങ്ങക്ക് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ജോബായത് ഉം അപ്പോ ഞാൻ മൂന്ന് വർഷം എയർപോർട്ടില് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോയതാ അവിടെ ഇതേ സെയിമില് കി ട്ടിയില്ല വേറെ ഫോമില കിട്ടിയ അത് അവിടെ ദുബായ് എന്ന് പറയുമ്പോ നമുക്ക് ഏത് കിട്ടുന്നു അതിൽ കേറാ ഫസ്റ്റ് നമുക്ക് അങ്ങനെയാ ഇവിടത്തെ പോലെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ ദുബായില് അപ്പൊ ഫസ്റ്റ് ഉം ഫസ്റ്റ് നമുക്ക് ഇക്ക് ഇവിടെ കിട്ടുന്ന അതേ ശമ്പളത്തിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടി വേറെ ജോലിക്ക് കേറിയപ്പോ മനസ്സിലായോ അപ്പൊ ശമ്പളെ അവിടെ നോക്കോളൂ അവിടെ നമുക്ക് ഏത് ഫോമ് ഒന്നും നോക്കില്ല
ശമ്പളം നല്ല ചെലവും ഉണ്ടാവോല അവിടെ
അത്ര നല്ല നല്ല ചെലവുണ്ട് അതെ അതെ അതെ താമസ സൗകര്യത്തിനൊക്കെ നല്ല
ചെലവ് വരത്തില്ല
അതെ ദുബായിൽ ആകുമ്പോ ദുബായില് ഒരു നൽക്കുന്ന റൂമില് ഞാൻ കുടുംബത്തോട അവിടെയാ അതോണ്ട് പ്രശ്നല്ല അങ്ങനെ പോവും പക്ഷെ ഒരാള് താമസിക്കുന്ന എന്റെ കൂട്ടുകാരൊക്കെ താമസിക്കുന്ന ആയാലും പിന്നെ ഒരു നമ്മളെ നാട്ടില് ഇരുപത്തയ്യായിരം രൂപയാണ് അവിടെ ഒ ഒരാള് നിക്കുന്നേന് ഒരു റൂമില്
ആ എന്റെ ബ്രതേഴ്സൊക്കെ പറയാറുണ്ട് നല്ല പൈസയാണ് അവിടെ റൂമിനൊക്കന്ന് ഫാമിലിയില
രൂപെങ്കിലും ആകും ഒരാൾക്ക് അതും അത് ഒര് ചെറ്യ സ്ഥലവായിരിക്കും ഒരു വലിയ സുഖല്ലാത്ത അത്രൊ ഇതുള്ള മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന എല്ലാരും കൂടെ ഇട കലർന്ന് കിടക്കന്ന നല്ലവരെണ്ണം കൊടുക്കണെങ്കിൽ ഇരുപത്തയായിരം രൂപയെങ്കിലും കൊടുക്കണം നാട്ടില്
അപ്പം നല്ല പോല എടങ്ങറാവിലേ
ഏയ് എടങ്ങറാണുള്ളു എവിടെം പോയിട്ടില്ല ഇങ്ങനെ പൊറത്തോട്ടൊന്നും പോയിട്ടില്ല
റൂമ് തന്നെ ഇരിക്കേ കയ് ജോലിക്ക് പോ
അതെ കാരണം നമുക്ക് ഒരു ദിവ സം കിട്ടിയാല് നമുക്ക് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാം ഈ ഒരു ഇതേ ഉള്ളൂ പിന്നെ എന്തെങ്കിലുക്കെ ഒരു ആ നല്ല ഒരു തുടർച്ചയായിട്ട് ഒരു അവധി വരണം നാഷണൽ ഡേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
ലീവൊക്കെ എങ്ങനെയാണ്?
അവിടെ ഞങ്ങൾക്ക് സൺഡേ ആയായിരുന്നു.
ഞായറാഴ്‌ച മാത്രേ കിട്ടുള്ളോ
ആഹ് ഞായറാഴ്ചയായിരുന്നു ആ തിങ് വെള്ളിയാഴ്ചയായിരുന്നു മുന്നേ പിന്നെ ഞായറാഴ്ച ഒരു ദിവസം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും പെരു പെരുന്നാള് വരണം ഒരു മൂന്ന് ദിവസവും നാല് ദിവസവും കിട്ടും.
ആഹ് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാം. ഗൾഫ് രാജ്യങ്ങിൽ പെരുന്നാളൊക്കെ വരുമ്പോ ഒരു നാലഞ്ച് ദിവസം ലീവും
അതെ അതെ അതെ നമ്മളെ ഈ നാട്ടിൽ ആ ഒരു സുഖം എവിടെ പോയാലും നമുക്ക് കിട് റ്റത്തില്ല നമ്മള നാട് തന്നെയാണ് എപ്പോഴും നല്ലത് ഇപ്പം പറയാനൊരിതുണ്ട് ആഹ് ഞാൻ ദുബായ് ആണ് അത് ആ ഒരി ഇതേ ഉള്ളു കേട്ടോ നമുക്ക് പക്ഷെ നമ്മളെ നാട്ടിലെ പോലും
ദുബായായി കാണു ഞാൻ പോയത്
ഞാന് ഏകദേശം പത്ത് വർഷത്തോളം ആയിരുന്നു ദുബായില്.
ഓഹ് അത്രയേക്കായോ അവിട.
ആഹ് ഞാൻ പത്ത് വർഷത്തോളം ആഹ് ഇനിയിപ്പോ യുദ്ധത്തിന്റെത് കഴിയുമ്പോ ഞാൻ പോവും.
ഏയ് പിന്നെ അവിടുക്കും
അവിടേക്ക് പോണം അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ കുടുമ്പോക്കെ അവിടെയാ ഉപ്പാ ഉമ്മായൊക്കെ അവിടെയാ ഇപ്പൊ നാട്ടി ഇപ്പ ഉപ്പായ ഉമായിന്നെക്ക ഇപ്പം വന്ന് ഇപ്പൊ യുദ്ധത്തിന്റെ ഇത് വന്നപ്പോ ഉപ്പാടെ കച്ചവടവും കാര്യങ്ങളൊക്കെ പ്രശ്നമായി അപ്പൊ ഉപ്പക്കെരു അസുഖ സംബന്ധമായിട്ട് ഒരു ചികിത്സയും വേണമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും നാൾ ഒരു ഇങ്ങനെ നിക്കുവല്ലേ ഒരു ഇടവെള എടു ത്ത് വരാന്ന് വിചാരിച്ചു ഇ പറ്റിയ സമയം കൂടെയല്ലേ?
നിങ്ങള് നാട്ടിൽ വന്നിട്ട് എത്രയായിപ്പം?
ഒരു മാസം
അത്രേ ആയിട്ടുള്ളൂ യുദ്ധം അതിനെ അവസാനിക്കോ?
യുദ്ധം മെനങ്ങാന്ന് അതെന്തോ കരാർ ഒപ്പ് വെച്ചുന്നൊക്കെ പറയുന്നുണ്ട് സമാധാന കരാറ്. അമേരിക്കയും ഉം അത് കഴിഞ്ഞ ഓക്കെ ആണ് ഉപ്പാടെ ഈ ചികിസയുംകൂടെ ഓക്കെയാണെങ്കി പോവും.
ഫാമിലിയിട്ടന്ന പോവ?
അതന്നെ ചെലപ്പോ. ആഹ് ഇപ്പ ആദ്യം പോവും അത് കഴിഞ്ഞ് ഞങ്ങള് പോവും അല്ലെങ്കിൽ ഞാനും അമ്മായും ആദ്യം പോവും അങ്ങനെയൊക്കെ അവിടെ വീടുണ്ട് അപ്പൊ വീടിനും ഇങ്ങനെ നി പറഞ്ഞ പോലെ നമ്മളിങ്ങനെ.
ആഹ് റെന്റ് ആഹ് പൈസ കൊടുക്കണംല്ലേ അപ്പ അത് വെർത് നിങ്ങളില്ലെങ്കിലും അവിടെ പൈസ പേയ്മെന്റ് ചെയ്യും കൊടുക്കണം കൊടുക്കണം ആഹ് പതി വെർതാവില്ലേ അത്രയൊക്കെ
ക്ക് അത് നഷ്ടല്ലേ
ആ അത്രയും പൈസ വെറുത പോവല്ലേ ചെയ്യാ
അതെ അതെ അങ്ങനെ ഒരു പ്രശ്നോണ്ട് അതൊക്കെയാണ് ഇതില് വരുന്ന പ്രശ്നങ്ങളേ യുദ്ധം അവിടെയാണെങ്കിലും ആഹ് നമ്മളാണ് അനുഭവിക്കുന്നത്
അതന്നെ കുറെ പേര് വരാൻ പറ്റതെ കുടുങ്ങി കിടക്കുന്നു ആ കൊറെ ആൾക്കാര് ടിക്കറ്റ് എടുത്ത് ക്കെ ചെയ്ത് പൈസക്കെ കൊടുത്ത് പിന്ന ഫ്ളൈറ്റ് ഇല്ലതാവ
ആഹ് പ്പയേ ഞങ്ങളൊരു റേറ്റ് കൊറഞ്ഞപ്പഴേ ഞങ്ങൾ വന്നതാ ഉം
വീട്ടില് ഭക്ഷണം എന്താണ്ടാക്ക്യേ
ഭക്ഷണം ഇന്ന് ചോറും കോഴിയുമായിരുന്നു കോഴിയിറച്ചി മഴയായത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് മീൻ കിട്ടാൻ.